ആഹ് കേൾക്ക്ണ്ടാ
ഹലോ ഹലോ
ആഹ് റൈഞ്ചിന്റെ ഇഷ്യൂണ്ടോ റൈഞ്ച് റൈ ഞ്ച് പോവ്ണ്ടോ ആഹ് കേക്ക്ന്ന്ണ്ട് ആഹ് ണ്ട് റായ്ഞ്ചിന്റെ ഇഷ്യൂല്ലലോ അതെ ഉം ഉം ഇവിടെ വൈഫൈയാണ്
കട്ടായി
ഉം അതെ വൈഫൈയിണ്ട് അത് എന്താന്ന് അറിയില്ല ലൈനിന്റെ ഇഷ്യൂ ഇപ്പൊ മഴയായകാരനാണ് എന്തന്ന് അറിയില്ലട്ടാ ഉം എന്താണ് ഭക്ഷ
ആഹ് ഇന്താണ് വിശം
ആഹ് സുഖാണ് എന്താണ് അവിടത്തേക്കെ വിശേഷം
മഴ മഴ കാറൊക്കെണ്ട്
രാവിലെ മഴ പെയ്തർന്ന് ഇപ്പ മഴയില്ല
ആഹ് ഇവടേം അതെ രാവിലെ നല്ല മഴയായ്ര്ന്നു ഇപ്പല്ല ഒരു മൂടി പിടിച്ച കലവസ് മഴ ആഹ് ഒരഅഞ്ച് മണി
ക്കണവോല്ലേ
ആഹ് അതെ ആഹ് കൊറച്ചൊക്കെ സമയം കഴിയുമ്പോത്തിന് മഴണ്ടാവും കുട്ടികളൊക്കെ സ്കൂൾട്ട് വരാനായ ടൈമാണ് ആ ടൈമിൽ ഇണ്ടാവും എന്താലും അവരൊക്കെ വണ്ടി കേറി ട്ടആണെങ്കി പിന്നെ കുഴപ്പല്ല അപ്പൊ പിന്നെ വീട്ടിൽ എത്തുമ്പോഴേക്ക് നമ്മള് കൊട ട്ട് പോവല്ലോ സ്കൂളാണ് അവരൊക്കെ ഉള്ളത് ഉം എത്ര വീട്ടിൽ ആകൊരു കുട്ടിയള്ളു
ആഹ് ആകെരു കുട്ടിയള്ളൂ
അതെല്ലേ ആഹ് ഓക്കെ ഇക്ക് മൂന്നാളുണ്ടേയ് അവരൊക്കെ സ്കൂളിൽ പോയിട്ട്ണ്ട്
ആഹ്
എനിക്ക് ഒരെണേള്ളു അത് ഇന്നലെ നൽപ്പുളിയറിഞ്ഞ്
അതെ ആഹ് അത്ശെരി ഉം ഉം ഹെന്താണ് കുട്ടി
പെൺകുട്ടി
അതെ ആഹ് ആഹ് ഓക്കെ
പിന്നെ അവടെ കൃഷിയൊക്കെ ഇണ്ട
ആഹ് കൃഷി ഇവിടെ ഇല്ല എന്നാലും ഇപ്പൊ പച്ചക്കറൊക്കെ ഇണ്ടാക്കുപ്പ ഉ ഈ വെണ്ട വെണ്ട കയ്പാ അങ്ങനെ തൈകള് വെച്ചിട്ട് അങ്ങനെ പുറത്ത്ക്ക് കൊടുക്കാനൊന്നുല്ല അല്ല അല്ല വീട്ടിലത്തെ ആവശ്യങ്ങൾക്ക് എടുക്കും അല്ല പുറത്തക്കൊന്നുമല്ല പാടത്ത് വേനൽക്കാലത്ത് പയറ് വിതച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കൊടുത്തിട്ടുണ്ടായിരുന്നു ഉം കൊറെ പയർണ്ടായിട്ടെ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിലാവശങ്ങൾക്ക് ഒന്ന് ചെയ്യും പിന്നെ
ആ
ഉം അവിടൊക്കെ കൃഷിയൊക്കെ ഉണ്ടാ?
ആ ഇവിടെ കൃഷിയൊക്കെ ഇണ്ട് ഇവിടെ വാഴ പിന്നെ പാടമാണ് ഇവിടെ
അതെ ആഹ പാടത്തിന്റെ ഒക്കെത അപ്പൊ നല്ല വെള്ളമൊക്കെ ഉണ്ടാവല്ലോ
ആഹ് അപ്പ നെല്ല് അങ്ങത്തതൊക്കെ വാഴ പക്ഷെ വാഴ സ്ഥലങ്ങളിലാട്ടോ വെക്കണേ പാടത്ത് വെക്കൂല വെള്ള ചീഞ്ഞ പോവൂലേ
ആഹ് ശരിയാണ് ആഹ്
പിന്നെ ജാതിക്ക കുരുമുളക് അനങ്ങനെ വീട്ടില് ചെറുതായിട്ടൊക്കെണ്ട് വലുതായിട്ടില്ല ഉം ഹ്
ചങ്ങളൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ ചെറുതായിട്ടൊക്കെയാണ് ഉം തെങ്ങൊക്കെ ഉണ്ടാ?
ഏഹ്
തെങ്ങ് തെങ്ങ് പറമ്പൊക്കെ ഇണ്ടാ?
പറ ഇല്ല ആകെ ഇച്ചിരി സ്ഥലമള്ളൂ അതിലേ നടക്കാനുള്ള വഴിയാ ചുറ്റിന് അതിലൊക്കെ ഇച്ചിരി അരിഗത്തക്കായിട്ട് ഇങ്ങനെ വെച്ച കൊടുത്തേക്കണ്
ആഹ് ആഹ് ആ അത് ശരി ആഹ് ആഹ് ഉം വീട്ടില് ആരൊക്കെയണ്ട്
വീട്ടില് ഉമ്മ ഇക്കാക്ക പിന്നെ ഹസ്ബൻഡ് ന്നെ കൊച്ച്
ആഹ് ഇക്കാക്കന്ന് പറയുമ്പോ ഹസ്ബൻഡന്റെ ഏട്ടനാണോ?
അവിടെയാണോ അവിടെ അഞ്ചു മക്കളാ
അതെ ആഹ് ശരി അതെ ആഹ് ആഹ് ആത് ശരി ആഹ് ആഹ് ഇ ഇവിടെ വീട്ടില് ഇക്കാക്കേം?
ഞാനും
ഉം അതെ ആ ഓക്കെ
അവിടെ അഞ്ചു മക്കളാ ഭർത്താവിന്റെ ആ
ആഹ് ശരി ആ ആ അവിടെ ഇപ്പ പെൺമക്കളുണ്ടാ?
ആ അവിടെ രണ്ടെണ്ണുണ്ട് മൂത്തത് പെണ്ണാണ് അയിനെ കെട്ടിച്ച് രണ്ടാമത്തത് എന്റെ ഭർത്താവ് മൂന്നാമത്തത് ഒരനിയനാണ് അത് ഉസ്താത്
ആഹ് ആഹ്
നാലാമത്തത് ഒരു പെങ്ങളാണ് അതിന്റെ നിക്കാഹ് ഈ പറഞ്ഞ പന്ത്രണ്ടാംയതി
ആഹ് ശരി അപ്പൊ കൂട്ടി കൊണ്ടോവുവോ
ആഹ് പത്താം തീയതി ഉടവും ഇന്നലെ ശരിക്കും പോണ്ടേ ഇന്നല്ല നാളെ ശരിക്കും പോവാ പോ പോവ്വാനെച്ചര്ക് അങ്ങടിക്
ആഹ് ആഹ്
കല്യാണൊക്കെ ആയപ്പോ ഭയങ്കര തെരക്കും കാര്യങ്ങളൊക്കെല്ലേ? അപ്പൊ അതുകൊണ്ട് കൊച്ചിനെയും കൊണ്ട് അവിടെ വന്നാ ബുദ്ധിമുട്ട് ട്ടാവും പറഞ്ഞ് അപ്പൊ പത്താംതി കൊണ്ടോകാന്നും പറഞ്
ഉം ഉം ആഹ് ശരി കല്യാണം ഉണ്ടടുവല്ലേ?
പിന്നെ തലേ
ഉം ആ ഈ കൊച്ചിനായിട്ടെ പിന്നെ ഇപ്പം നല്ല കാലാവസ്ഥയല്ലല്ലോ വീട് മാർമ കൊച്ചുങ്ങളല്ലേ കൊറച്ച് വലുതായിട്ടാണെങ്കി പിന്നെ കൊഴപ്പില്ല
പിന്നെ പനിയ പ ആ പിന്നെ ഈ സമയത്തൊക്കെ പനിയൊക്കെല്ലേ പനിയൊന്നും ഇല്ലെങ്കി പിന്നെയും കുഴപ്പമില്ലായിരുന്നു പക്ഷെ കല്യാണ വീട്ടിൽ കൊറെ ആൾക്കാര് വരുമ്പം പനിയുള്ള ആൾക്കാരൊക്കെണെ കൊച്ചിന് വരുവോല്ലാ.
അതെ. കാണുമ്പോ അതും പ്രശ്ണാണോല്ലോ. നമ്മള് നമ്മക്കറിയില്ല ആർക്കൊക്കെ എന്തൊക്കെ ഏതാന്നൊന്നും അറിയില്ല.
അതന്നെ അവര് നമ്മളോട് പ റയൂല്ല. വന്ന് എടുത്ത് ഉമ്മ വെച്ചിട്ടൊക്കെ പോവും പിറ്റോസം കൊച്ചിന് പനി.
ഹ് ഹ് ശരിയാണ് ഉം വല്യൊരു കുത്തൊക്കെ ഇട്ട് കൊടുത്താ മതി ഉം
ക് ന്നാ അവർക്കറിയാലോ പനിയാന്ന് മാസ്ക്കെങ്കിലും വെച്ച് വരാ അതും വരൂല. ശ
ആഹ് അവരല്ലേ അവര് കല്യാണത്തിന് നല്ല രീതീല് പോണം ന്നുള്ള ചിന്തയല്ല അവര് നമ്മക്ക് നമ്മളെ മ ക്കള് നല്ല രീതിയില് കൊണ്ടടക്കണം ന്നുള്ളത് ത് നമ്മക്കും
ആ ഹു ഹു
ഉ ഉം പിന്നെ ഒരുപാട് പേര് കാണാനുണ്ടാവൂല്ലോ കല്യാണത്തിന് വന്നാല്
അതന്നെ അധികം പേര് വന്നിട്ടില്ല. ഇന്നണ കെ ട്ട്യോന്റെ വീട് ഒരറ്റത്ത്, എന്റെ വീട് വേറൊരറ്റത്ത്.
ആഹ് അത് ശരി ആഹ് ആഹ്
രാൻ നല്ല വൈദൂരൊണ്ട്.
അതെല്ലെ
ആഹ് അപ്പാ അതുകൊണ്ട്. ഇവിടെള്ള ആൾക്കാരെ ക്ക ഇവിടെ വന്ന് കണ്ട്. പിന്നെ കൊറച്ചു പേര് വന്നായിരുന്ന് ഇങ്ങനെ കൂട്ടാരന്മാര് അങ്ങനെയൊക്കെ.
ഉം ആഹ് ആഹ്. അഹ് ശരി. ആഹ്
ക്കിള്ളവര് അവടെ വന്ന് കാണാന്നും പറഞ്ഞിരിക്ക്യാ.
ഉം ആഹ് ആഹ്. അവിടെ ഉള്ളരു പിന്നെ കൊറേ ആൾക്കാരുണ്ടാവൊല്ലോ
ആഹ് അവര് ആ വാപ്പാക്ക് ഏഹ് രണ്ട് നാല് നാലല്ല മൂന്ന് ഇക്കമാരും രണ്ട് പെങ്ങമ്മാ രൂണ്ട്. അവര്ടെ മക്കളും സ്വന്തക്കാരും ഒക്കെ ഇണ്ട് വരാൻ ഇനി.
അപ്പൊ അത് കല്യാണത്തിന് കാണാന്ന് വെച്ചിട്ടായിരിക്കും ഉം
അപ്പൊ ഇങ്നെ എല്ലാ ദിവസവും വീട്ടി കേറി മ്പോ കൊച്ചിനെടങ്ങേറാവുംന്ന് പറഞ്ഞ് ഭർത്താവ് പറഞ്ഞു ഇവിടെ തന്നെ നിന്നോളാൻ.
അതെ ശരിയാണ്. ഉം കൊച്ചിന്റെ വാപ്പാക്കറിയാ.
കല്യാണം കഴിഞ്ഞിട്ട് എത്ര ആയിക്ണ്?
കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞ്
അതെല്ലേ ആഹ് ആഹ് ആഹ് ഓക്കേ. ആഹ്. ഇക്ക വടെ നാട്ടിലാണോ വർക്കെയ്യ്ണെ?
ആഹ് വടെ.
ആഹ്. ആഹ് അതെ ആഹ് ശരി ആഹ് ആഹ് ഉം ഇന്ന് എന്തേ ന്ന് ഭക്ഷണം?
ഭക്ഷണം വിരിയാണി വേടിച്ച്.
ഓഹ് അത് ശെരി. ഇന്ന് മഴായ കാരണം ബിരിയാണി ഒക്കെ
ഏയ് അതല്ല ഇന്നലെ രാത്രി കെടന്നില്ല. ഇന്നലെ രാത്രി കെടന്നില്ല
എന്ത് പറ്റി? കൊച്ച് ഒറങ്ങിയില്ലേ?
ആഹ് ഇല്ല. കൊച്ചൊക്കെ ഒറങ്ങി. അങ്ങനെ കൊച്ചിനെ നമ്മ അങ്ങനെ കുറ്റം പറയാൻ പാടില്ലല്ലോ ഒറങ്ങിയ കൊച്ചിനെ.
ആഹ
ഉറങ്ങി പക്ഷെ എനിക്ക് ഉറക്കം
അതാ ഇത് ശരി കല്യാണത്തിന്റെ അത് അങ്ങോട്ട് പോകണ്ട എന്നുള്ള ചിന്ത ആലോചിച്ചിട്ടാണ്
ഏയ് അങ്ങനെയൊന്നുമല്ല എനിക്ക് ഭർത്താവിന്റെ കൂടെ നീക്കണതാണ് ഇഷ്ടം
ഓ ശരി എങ്ങനെയ ഇത്ര ദിവസം അവിടെ പിടിച്ചുന്നതല്ലേ ഉം ഹം ഉം ആ അങ്ങനെയാണ്
ഹഹ
അത്ര നല്ല ആള് അത് കുറച്ചു കഴിഞ്ഞാ മനസ്സിലാക്കോളു എവിടെയാണ്
ആഹാ ഇതെല്ലാവരും ഇങ്ങനെയാണെല്ലോ പറയണേ ശരിയാണ് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നി - കല്യാണം കഴിക്കന് മുമ്പ് എല്ലാവരും പറഞ്ഞ അതൊക്കെ ആട്ടെ കല്യാണം കഴിച്ച് കഴിഞ്ഞ് അറിയാ തനി സ്വഭാവം അങ്ങനെ ഇങ്ങനെയന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കത്ര കൊഴപ്പായിട്ട് തോന്നിയില്ല
ഇല്ല എല്ല ഇതിപ്പോ ഒരു കുറച്ച് അല്ലെ ആയിട്ടുള്ളു തുടക്കാണ് പേടിക്കണ്ട
അല്ല നല്ല നമ്മോട് നല്ല രീതിയില് ആ ണെങ്കിൽ കൊഴപ്പൊന്നുമല്ല ട്ടാ
ആ എന്നോട് നല്ല ഇല്ലൽ അങ്ങനത്തെ കൊഴപ്പൊന്നില്ല പക്ഷെ ബാക്കിയുള്ളവരോടൊക്കെ ചൂടാവൂട്ടാ അത്ണ്ടാവും അത് ദേഷ്യ പെട്ട് ഇട്ടാലും അഞ്ച് മിനിറ്റ് കഴിയുമ്പോ വന്ന് മിണ്ടും എന്നിട്ട് പറയാ അപ്പായത്ത അപ്പഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ ട്ടാ വേറെ മനസ്സിലൊന്നും വെച്ചിട്ടില്ല എന്ന് പറയും
ആഹ അതന്നെ ഇവിടെ അങ്ങനെ തന്നെയാണ് പെട്ടെന്ന് ദേഷ്യപ്പെടും പിന്നെത് ശരിയാവും അത് അപ്പത്തെ തന്നാണ് പറഞ്ഞതാണ്
പറയോ
ശരിയാണ് ഉ നമ്മളെത്ര കണ്ടതാ
ഞാനും എൻ്റെ ലൗ മാര്യേജ് ആര്ന്നു
ആ വെറുതല്ല
അവ ഞാൻ മൂന്നു വർഷം കണ്ടിട്ടാണ് പിന്നെ കല്യാണത്തിൽ അപ്പൊ ഉമ്മ പറയുമ്പോ ഞാനും പറയും പാവാണ് പാവാണ് പാവന്ന് പറയും ഞാൻ പറയും
ആഹ അയ്ശെരി.
അതെ ശരി ഞാൻ വിളിക്കാട്ടാ.
ആഹ ന്നാ ഓക്കെ സേവ് ചെയ്താട്ടാ. ശരി.